ഓ
ആഹ് എന്താവർതാനം
കേക്കുന്നില്ല-
കേക്കണില്ല ഇപ്പളോ? ഹലോ-
ചെറിയ സൗണ്ടാണ്-
ഹലോ
റേഞ്ചില്ല?
കേട്ടോ കേക്കണില്ല കേട്ടോ
ആഹ് കേക്കണ്ട് ഇപ്പൊ കേൾക്കണ്ട് ആഹ് കേക്കണ്ട് പറഞ്ഞു
ആഹ്
ചോർ കയ്ച്ചൻ ആയോ? ഏഹ്
ഇല്ല
എപ്പഴാ കഴിക്കല്ല്?
വെയ്ച്ചാണം കുറച്ച് കയ്യട്ടെ
ആഹ്
ആഹ് അങ്ങനെ അങ്ങനെ ഒല്ല എപ്പോഴെങ്കിലും എന കുറച്ചില്ല ഞാൻ പോയിോക്കിയിട്ടില്ല-
ഉം.
ഇൻക്കറീല ഞാൻനോക്കിട്ടില്ല.
അപ്പൊന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കയ്ച്ചിട്ടൊന്നില്ലേ?
ഇല്ല- ഞാനിന്ന് കോളേജ്ക്ക്പോയി കോളേജ്ക്ക്പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു.
ഏഹ്
ഇന്ന് ഇന്ന്കോളേജില് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൊട് ക്കൽഇണ്ടയ്നി ആഹ് നാളെതൊർക്കും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങ ങ്ങാൻ പോയതാണ്.
ന്നട്ട്കിട്ടിയോ?
അപ്പത് പമ്പമണിക്കെയ്നിസമയം ആഹ് അത്പോയി അപ്പത്തേകിട്ടി പിന്നെ എല്ലരുണ്ടയ്നി രണ്ട് രണ്ടെര അപ്പൊ ക്യാന്റീൻ ന് പോയി ഫുടയ്ചു.
ആഹ്
ആപ്പോപിന്നെ ഉച്ചെക്കെതന്ന് ഇക്കറിയില്ല ഉം ബിരിയാണികയ്ച്ചു.
ഉം എന്താചിപ്പൂന്റെക്കെ വർത്താനം?
ചിപ്പു ഈസ് ടു ഇൻഗ്രേയ്റ്റ് എന്താ കാട്ട്ണ്ന്ന് ഇൻക്കറില്ല അവ് അയ്ന് വിളിച്ചിട്ട് കാര്യല്ല മെസേജ്അയച്ചിട്ട് കാര്യല്ല ഏഹേഓൾക്ക് സപ്ലീണ്ട് അപ്പോപ്രോഫ്ശ്
പഠിക്കാഹ്?
കേട്ടില
ട്ടൂല-
ന്നാലുപ്പോ നാളെപോയാ നാർത്തെ പോരാൻപറ്റും?
ഹലോ
ഹലോ
ഓള് ഓളെ മാ
കമ്പനീലോ?
അങ്ങനെ പറ്റുവായിരിക്കും ഫറ്റ്ഡേ ഇമ്മാനിം കൊല്ലേ പോണത് ഹലോ ഫസ്റ്റ് ദിവസല്ലേ ഇമ്മാനേം കൊണ്ടല്ലേ പോണത്. എപ്പോ നാളെ ഉം നാളെപ്പൊ കൊറച്ച് നേരം ഇണ്ടാവൊള്ളു ഇങ്ങളൊക്കെ
കയിഞ്ഞാ പോരാ ലെ
വിടും അങ്ങനെ കരുതുന്നു.
കരുതുന്നൊള്ളു? പിന്നല്ലേ
പിന്നെണ്ട്.
നമുക്കൊരു ബെങ്ക് അക്കൗണ്ട് തൊടങ്ങാന് എന്തൊക്കെ വാണ്ടിവെരും?
ബേങ്ക് അക്കൗണ്ട് പുതിയതായിട്ട് തൊടങ്ങാനോ? ഇന്ക്കറിയൂല എന്തായലും ഫോട്ടംമാണം ഫോട്ടംമാണം ആധാർ കാർഡ് വാണം.
പിന്നേ
ചെൽപ്പോ അയന്നേ വാണ്ടി വെരൊള്ളു.
വേറൊന്നും വാണ്ടി വെരൂലല്ലേ?
ഉം ഉം ഫോട്ടോയും ആധാർ കാർഡും.
ഉം
അഹ് ഫോട്ടം പുതിയത് പിന്നെ ഞമ്മള് അവടെക്ക് പോവുമ്പോ ഞ നമ്മളെ ഒരു ഒപ്പ് വേണം, സിഗ്നേച്ചറ് വേണം, അതൊക്കെ തന്നെ ഉള്ളൂ അയിലും
അപ്പൊ ഈ സീറോ ബാലൻസില് തൊടങ്ങാൻ പറ്റോ?
ആഹ് തൊടങ്ങാൻ പറ്റും സിറോ ബാലൻസില് അക്കൗണ്ട് എടുക്കാ ഏതിലും അക്കൗണ്ട് എടുക്ക എടുക്കാലോ
ഉം
ഇഞ്ചത് ഇൻ്റെത് സീറോ ബാലൻസ് അല്ലാ തോന്ന്ണ്ട് ഇന്റത് വേറെ ഏതോ ആണ് എത്രയാണെന്ന് എൻച്ചും അറിയില്ല.
ഉം
പിന്നെ
പിന്നെ അക്ഷയത്ത് പോയ ആവശ്യങ്ങളൊക്കെ കയിഞ്ഞോ?
ഇല്ല അക്ഷയ്ക്ക് പോയിട്ടില്ല ഇന്നലെ ഞാൻ പറഞ്ഞു പോവാന്ന് അപ്പൊ പോയിരുന്നില്ല, ഇന്ന് പോകാർഞ്ഞു. ഇന്നും പോന്നില്ല
എന്നാഞ്ഞി ഞാ വന്നിട്ട് പോവട്ടോ
ആഹ് എന്നാ ആയിക്കോട്ടെ, ഞാൻ പുതിയ ചെരുപ്പ് വാങ്ങി.
ഏഹ് പുതിയ നാളെ പുതിയതിട്ട് പോവാനാ?
നാളെ ഇടോന്ന് അറീയില്ല പുതിയത് വാങ്ങീക്ക്ണ് ഞാൻ.
ഏഹ് എങ്ങൻത്തതാ?
ആഹ് മറ്റേ ഏഹ് ഇതിന്റെ അടീല് ഇങ്ങനെ വന്നട്ടില്ലേ നോ ആഹ് അന്റെ ആ മറ്റേ നീല ചെരു പ്പ്
ആഹ് ആഹ്
ആഹ് അയിന്റെ വേറെ മോഡലുണ്ടല്ലോ അങ്ങൻത്തെ ഷെയപ്പ് ഫ്രണ്ടില്
ആഹ് കളറേതാ?
ആഹ് കാറ് ആ സാധനം കറുപ്പും മറ്റേത് ഒരു വുഡിന്റെ കളറ്
ഏഹ് എവിടന്ന് എത്തൂ
അത് കോളേജിട്ട് വന്നപ്പോ നെലമ്പൂർ എറങ്ങി ആഹ് മറ്റേ കടല്ലേ അവിടെ നെലമ്പൂരി ത്തെ കട ഉണ്ടല്ലോ ബസ് സ്റ്റോപ്പിന്റെ അവിടെത്തന്നെ ആഹ് പർദന്റെ കടന്റെ ഒക്കെ ആഹ് അവിടുന്ന്
അവിടന്നോ
അവിടെന്ന് എടുത്തു എന്നിട്ട് അവിടുന്ന് ഇങ്ങ് നടന്നു പോയി മിൽമി പോയി മിൽമി പോയി മിൽമിക്കയപ്പോ ഞാ ഓല് ഒരു ചായയും ഒരു ബൂസ്റ്റ് പറഞ്ഞട്ടോ എന്നിട്ട് അപ്പോ എച് ഉച്ച നേരത്തെ ഉച്ച നേരത്ത് ഞങ്ങളപ്പ ഫുഡ് കയിച് വരിയാണ് ചായ കുടിച്ചാൻ തോന്നണില്ല പിന്നെ ലൈം ആണ് അതും വേണ്ടാട്ട് ഫ്രൂട്ടി തപ്പി അപ്പൊ ഫ്രൂട്ടി കിട്ടീല്ല അയിൻ ലാസ്റ്റ് ഐസ്ക്രീം ഒക്കെ കേറി ഐസ്ക്രീം ഉണ്ടായിനിട്ടോ മിൽമെൻ്റെ കപ്പ് ഇല്ലേ അതിന് എത്ര റുപ്യന്നറിയോ ഒമ്പത് റുപ്യ
കപ്പിനോ
ആഹ് കപ്പ് ഐസ് സാധാ പെട്ടി ഐസ്ക്രീം
അതന്നെ അയിന് ഒമ്പത് റുപ്യാ
ആഹ് ഒമ്പത് റുപ്യ അപ്പൊ ഞാന ആ കാകരനോട് ചോയ്ച്ചു എന്താ ഈ ഒമ്പത്
ഈഹ്
പത്ത് പത്ത് പത്ത് റുപ്പ്യ ആണല്ലോ സാധാരണ ആ സാധനത്തിന് ആഹ് പതിനഞ്ച് ഞാന് ഞാന് കുറെ വട്ടം ചോദിച്ചിട്ടും മുപ്പര് രണ്ടട്ടം ഞാൻ ചോദിച്ചു ഏഹ് ചോച്ചിട്ടോ ഒമ്പത് ഞാൻ കേട്ട പിഴച്ചതാണോ അപ്പൊ എന്നോട് പറഞ് ആഹ് ഒമ്പത് റുപ്പയാണ് പറഞ് അതില് ഞാൻ പത്ത്റുപ്പ എടുത്ത് വെച്ച് ഒരു റുപ്പ ബാക്കി തന്നു മൂപര് ച്ച അതെന്താ ഒമ്പത് റുപ്പെന്റെ കണക്ക് ചോച്ചു അതില ഇങ്ങോട്ട ജി എസ് ടി കൊറഞ്ഞിക്കണ മിൽമെൻ്റെ അതോണ്ട് മിൽമക്കാര് വെല കൊറച്ചക്കണ് ആന്ന് അഹ്
ആഹ്
ആ ആ ഒറുപ്പിയ കൊറക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ ആ ഒറുപ്പിയല് കൊറച്ചു
ജി എസ് ടി വെല കൊറച്ച് അപ്പൊ
ആഹ് ജി എസ് ടി മിൽമമ്മെ കൊറഞ്ഞിക്കണ് അപ്പൊ ന്നോടറഞ്ഞ് ആ മിൽമക്കാരൊക്കെ അടിപൊളിയാണ് ന്ന് റഞ്ഞു എന്നോട്
ഏഹ് ആരെങ്കിലുംക്കെ ഒരാള് അടിപൊളി ആകണ്ടേ
ആഹ് അപോലെ ജി എസ് ടി ഒറുപ്പിയോട് കൊറച്ചെന്ന്
ആഹ്
ഉം എന്താണാവോ എന്ത് പറ്റിയാവോ ഞാനും ഒമ്പറുപ്പിയ ഞാൻ ഭയങ്കര കൺഫ്യൂഷനായി പെട്ടെന്നൊരു ഒമ്പത് കേട്ടപ്പം
ഒരു രൂപ ആയതുകൊണ്ടില്ലേ ആരും തിരിച്ച് തരൂലാന്ന് കരുതും
തരൂലല്ലോ അവരു തന്നൂട്ടോ നല്ലത് ഞാൻ മറ്റേ ഇത് ഇണ്ടാക്കി ഏഹ് ഇഡ്ഡലി
തട്ട് പാസ്ത ഇഡലി തട്ടില് പാസ്ത ഇഡലി തട്ടില്ലേ
ഏഹ് ആഹ്
ഇല് പാസ്ത മാക്രോണി ഡെയ്ലി പടെ അമ്മായി തന്നതാണ് അപ്പോല്ക്ക് ഇണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു രസണ്ട് അത് ആഹ് അങ്ങനെലാ ഞമ്മൾ മറ്റേത് ഉള്ളിം തക്കാളിക്ക് അങ്ങനെ കെടക്കല്ലേ ഇതൊക്കെ അര ച്ചതൊണ്ട് ക്രീമി പാസ്തേണ് ക്രീമിയാണ് ഭയങ്കരെ നല്ല ക്രീമി പാസ്ത വന്നിട്ട് നമുക്ക് ന ഒന്നും കൂടി ട്രൈ ചെയ്യണം വൈറ്റ് സോസ് പാസ്ത ഉണ്ട് അയിൻ്റെ ഇച്ച് തക്കാളി സോസിന്റെ പാസ്ത ഇഷ്ടല്ല ച്ച് വൈറ്റ് സോസ ഇഷ്ടം
ഇനി നമുക്കൊന്ന് പരീക്ഷണം നടത്താല്ലേ
അതെന്താറിയോ ഇയില് മെയിൻ സാധനം എന്താച്ചാല് ആ ഇഡ്ഡലി തട്ടിന്റെ അടിയിലല്ലേ നമ്മളിപ്പോ മക്രോണി ഉപ്പും
തൊട്ട് വേവിച്ചും എന്നിട്ടയിന്റെ മേലത്തെ തട്ടില് ഈ സാധങ്ങളൊക്കെ വെക്കയല്ലേ ആഹ് ഞാന് ഇല്ല ഓ ഞാൻ കണ്ടേല് ഇരുപത് മിനിറ്റ് എന്നാ പറഞ്ഞതെ ഇരുപത് മിനിറ്റ് വേവിച്ചതാന്നാ പറഞ്ഞേ ച്ച് ഇരുപത് മിനിറ്റ് വെക്കാനൊര് പേടി ഞാൻ രണ്ട് വീഡിയോ കണ്ടു അയിലൊരു വീഡിയോലൊരു പെണ്ണ് ഇഡ്ഡലിതട്ടിലിണ്ടാക്കീല ഓളറഞ്ഞു ഇജ്ജ് ഇഡ്ഡലിതട്ട് ശരിയില്ല കുക്കറിലാ ഉണ്ടാക്കിയത് അപ്പോ അടീപിടിച്ചാലോ ഞമ്മളെ ഇഡ്ഡലിത എന്റെ അവസ്ഥിച്ച അറിയൂലോ അയില് ഞാന് അടിപുടിച്ചാലെങ്കി എത്തിയിട്ട് ഇരുപത് മിനിറ്റ് പതിനാറ് മിനിറ്റാക്കി പിന്നൊരു ടൈമറൊക്കെ വെച്ച് പയിനാറ് മിനിറ്റ് കറക്റ്റ് എന്നിട്ട് തൊറന്ന് ഈ പാസ്ത ഉണ്ടല്ലോ മറ്റേത് യമ്മള് പാത്രത്തില് ഞമ്മള് നോർമലി പാസ്ത എങ്ങനെ കു ഒക്കെ വെള്ളം വാർന്നിട്ട് അയിക്കുപ്പും വെളിച്ചെണ്ണീട്ട് ഇങ്ങനെ ആക്കി കോണ്ടല്ലേ അയി പ്പോളും ഒടയൂലേ ഇത് ഒടയാ തെ നല്ല പെർഫെക്റ്റ് സാധനം നല്ല പാകത്തെ വേവ് അയിന് ഒന്നും ഒടയണേൻ്റെയല്ല നല്ല വൃത്തിക്ക് നിക്ക ഞാൻ ആദ്യായി
പ്പ ഒണ്ടാക്കിയാലും ഒടഞ്ഞെങ്കാണ്ടൊക്കൊരു വള്ളംമായിരി നിക്കും വെന്തെങ്ങാണ്ട് ഇങ്ങണ്ട്
ഇതൊന്നും ആയിട്ടില്ല ഇത് കറക്റ്റ് നല്ല വൃത്തിക്ക് നിക്ക
ആഹ്
ഉണ്ടാക്കി നോക്കിയ മ
എന്നാ ഞാൻ പോയൊരു പരീക്ഷണം നടത്താല്ലേ ഒരുറാശ്യം ഒന്ന് ഉണ്ടാക്കിയോക്ക്യ പിന്നൊരു ധൈര്യാണ് ഉണ്ടാ
ചീ ചീസ് വേണം വാങ്ങണം ചീസും വാങ്ങണം അല്ലെങ്കി ഫ്രഷ് ക്രീം വാങ്ങണം ചീസ് വേണം ഉം ഉം ചീസ് വേണം ഞാനിപ്പച്ചിനോട് ഉച്ചക്ക് പറയണംന്ന് വിചാരിച്ചീന് അപ്പം മറന്നു അങ്ങനെ അങ്ങനെ ഉം മറന്നു പിന്നെ അങ്ങനെ ആണ്ട് ഇണ്ടാക്കി ഞാന് പരീക്ഷണായതോണ്ടേ പറയുമ്പോ സാധാ ഇരുന്നൂറ്റൈമ്പത് ഗ്രാമിന്റെ പായ്ക്കാണ് എല്ലാർക്കും വേണെങ്കിൽ അത് ഉണ്ടാക്കണം ഫുൾ പക്ഷെ ഞാന് കൊറെ ച്ചെടുത്ത് ഒരു കപ്പ് വെള്ളട്ത്ത് കാണ്ടാ കലക്കിയത് ഇച്ച് പേടിയാ എങ്ങാനും ഇത് കോളായാ രസല്ലെങ്കിലോ കൊണ്ടേക്കാണ്ട് കൊറെ കളയാൻ പറ്റൂലലോ കുറച്ചുണ്ടാക്കി അത് കൊഴപ്പല്ലല്ലോ സാധനങ്ങളും വല്ല അധികം വേണ്ട ഞാൻ ഒരുള്ളി ഒരു തക്കാളി
ആഹ് അങ്ങനെ കണക്കാക്കി ഉണ്ടാക്കിയില്ലേ
ആഹ് അതിലേറിയത് എന്താ വെച്ചാല് അതില് വറ്റൽമുളക് രണ്ട് വറ്റൽമുളകിട്ടു ഞാന് ഒന്ന് വലു ഒന്ന് സാധാ വലുപ്പള്ളതും ഒന്നൊരു പകുതി വറ്റൽ മുളകും ഞാൻ ആദ്യ മൂന്നെണ്ണട്ടീനി അപ്പച്ച് ഇങ്ങനെ തോന്നി ആഹ് കുറച്ചെല്ലേ ഉള്ളൂ ആ കൂടിയാലോ തോന്നി ഒന്ന് അയിക്കെന്നെ ട്ട് രണ്ടെണ്ണം ഇന്ന്ട്ടന്നെ അതൊടുക്കത്തെ എരു
അയിന് ചെല വറ്റൽമുളകിന് നല്ല എരു ഉണ്ടാവും
ആഹ് ഇതില് എരു എത്രേന്നറിയില്ലല്ലോ ഞാനങ്ങട്ട് ഇട്ട്
ആഹ് ചെല വറ്റൽ മുളക് വെറുതൊ കാണാനുള്ള കളറും ഇതേ ഉണ്ടാവുള്ളൂ മണവും ഉണ്ടാവൂല്ല എരുവും ഉണ്ടാവൂല്ല
അണ്ടി പരിപ്പ് ഇടാൻ പറഞ്ഞീനി ഞമ്മളിപ്പോ പാസ്ത ഉണ്ടാക്കുമ്പോ ഒരു കൊഴു കൊഴു കൊഴുപ്പ് കിട്ടാൻ അണ്ടി പരിപ്പ് അണ്ടി പരിപ്പ് നമ്മുടേലില്ലല്ലോ നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പച്ചി അണ്ടി കൊപ്ര പൊടിച്ച് ആ സാ അത് കൊണ്ടുവന്നീനി അപ്പം ഞാനത് അയില് ഇട്ട് വേവിച്ച് ഈ ഇഡ്ഡലി തട്ടിൽ തന്നെ വെച്ച് അത് ഒ അതുകൊണ്ടേക്കാരം ചിലപ്പോ അത് അത്ര ക്രീമി ആയത്
അതേകാരം ക്രീമിയായത്
ആഹ് അല്ലാതപ്പയ്ല് ക്രീമി ആവാനു മാത്രം ഒന്നുല്ലല്ലോ
ഉം
അത് ഞാനിട്ട് പിന്നെ ചിക്കനൊന്നുല്ല, ചിക്കനൊക്കെ വാണ്ടീനി. നല്ല രസണ്ടാവുന്ന, സാനം രസണ്ട്, ഇച്ചിഷ്ടപ്പെട്ടു സാധാരണ മറ്റേത് ഇങ്ങനെക്കട്ച്ചു ണുണ്ടേകേരം അയ്നാകെ കൊർച്ചെല്ലെ ഉണ്ടാക്കിയത്, ഞാനത് ഇമ്മമ്മാക്കും അമ്മായിക്കുണ്ടാക്കിയതാണേയ്. അപ്പൊ അത് ഓൽക്കൊണ്ടേയിക്കൊടുത്ത് സോനു ണ്ടടെ
ആഹ്
ഓൽക്ക് കൊണ്ടോയികൊടുത്തു. പിന്നെ ഞാന് ആഹ് ഞാനും ഇമ്മച്ചിക്ക് പിന്നെ പറ്റൂലല്ലോ
ഇമ്മച്ചി അയ്‌ന് വല്ലാതെ തിന്നൂലല്ലോ
ആഹ് മ്മച്ചി രണ്ട് സ്പൂൺ തിന്നു, ഞാൻ തിന്നു, മ്മമ്മ തിന്നു
ആഹ് അങ്ങനെ, അങ്ങനെ ഇന്നത്തെ സ പാചക പരീക്ഷണം കഴിഞ്ഞു
ആഹ് ഇന്നെന്താറിയോ ഞാന് കോളേജ്ട്ട് വന്ന്, ഒർങ്ങണന്ന് വിചാരിച്ചിങ്ങനെ നിക്കെയ്നി, എന്തോന്ന് ല്ല. നാല് മണി, നിസ്കാരം ഒക്കെ കഴിഞ്ഞാ നാലണിയായി പിന്നെ ഒർങ്ങണന്ന് ഇങ്ങനെ വിചാരിച്ചു. നാലരൊക്കെ ആയപ്പോ ഒർക്ക്ങ്ങനെ വര അപ്പൊ ഒർക്കങ്ങനെ വന്നപ്പളാണ് ആ ചെർക്കൻ ട്യൂഷന് വര്വല്ലോ
ആരാ ട്യൂഷൻന്ന് വര്നെ
സുനൂന്റെ മകൻ ചെർത് രണ്ടാമത്ത് ആഹ്
എപ്പൊള്
ഇപ്പൊ എട്ടാ എട്ടീസൊക്കായി എട്ട് അങ്ങനെല്ല പന്ത്രണ്ടാന്തി വര്ലൊടങ്ങീണ്. പക്ഷെ അപ്പളുംപ്പളുംങ്ങനെ ഒരെട്ട് എട്ട് വട്ടൊക്കായി വര്ന്.
ഉം, ന്നട്ടാര കൊട്ന്നാക്കി കൊട്ക്കാ?
ഓം വെരും കെര്തിങ്ങാണ്ട് ഞാന് ഒർങ്ങീല്ല. അപ്പളാണ്ത്ണ്ടാക്ക. അപ്പഞ്ചണിക്കാണോൻ വര്ല്. അപ്പഞ്ചേ പത്തായി ഓനെ കാണ്ണില്ല അപ്പൊ പിന്നെണ്ടാ ക്കാണെങ്കില് അട്പ്പത്തെച്ചങ്ങ്ട് പോകാലോന്നുള്ള ത് ലേനി അയ്ല് പിന്നെ അഞ്ചേ ഇരുപതായി ഓനെ കാണാല്ല. അപ്പൊ മൻസ്സിലായി വരൂലാന്ന്. അയ്ലാണ് പിന്നെ അട്ക്കളീ കേറിയത് വെച്ച്ണ്ടാക്കാൻ വിചാരിച്
അപ്പോന്ന് വന്നിലാ?
ഉം ഉം അങ്ങൻതന്നേണ്. എപ്പളെങ്കിലൊക്കെ വെരൊള്ളൂ.
ഏഹ്
ഞാനിങ്ങനെ ആലോയ്ചോക്കും പന്ത്രണ്ടാന്തിയാണ് ഫസ്റ്റിന്റെട്ത്ത്ക്ക് വെര്ന്നത്. ന്നിപ്പോ എത്രേ മുപ്പതാം തുവരെ ആകെ ഏഴെട്ടാ വന്നത്.
ഏഹ്
എപ്പോളെങ്കിലും ക് ഏ ഏഹ് അത് തൊന്നുഅല്ല, മലയാളം അറീലോൻക്ക്. മലയാളോറീല ഇംഗ്ളീഷും അറീല എയ്താനും അറീല വായ്ച്ചാനു അറീല. അപ്പയ്നാണ് വര്ന്നത്. ആഹ് അപ്പൊ വന്ന്പ്പോ ഇപ്പോ അക്ഷരങ്ങളൊക്കറിയാ വള്ളി
ആഹ് ചില്ലക്ഷരങ്ങളോ?
എയ്തി വായിച്ചാൻ ക് ട്ടും. പ്പൊ കടലാ തവളാ തറ പറാ അങ്ങനെ
ഇന്നാലേയ് ശെരിട്ടോ. റെയ്ഞ്ച്ങ്ങനെ വര് പോണ്ണ്ട് കട്ടാവാണ്. ഇന്ന ഞാൻ വിളിക്കണ്ടെ.
ഇങ്ങള് മാത്രാവടെണ്ട്. ചിഹ്നത്തില് നീട്ടാനൊറിയാ ഈ ചിഹ്ന്നോറിയാ അതണ്ടും ഓൻക്ക്
ഇന്നാ ശെരി.
ഞമ്മളെ മലപ്പുറം കിഴക്കേ തലറോട്ടുമ്മേ ഇവിടെ എന്തെക്കെ